ഹലോ ഹലോ ഹലോ ആഹ കേക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ എന്താണ്ട് വിശേഷങ്ങളൊക്കെ
ഓ നല്ല
റേഞ്ച് കുറവാണോ
ആ റേഞ്ച് കൊറച്ച് കമ്മിയാണ് അതാണ് റേഞ്ച്
അതാണ് ആ ഇടക്ക ഇടക്ക് ഞാന ഇവിടെ പറഞ്ഞി കഴിയുമ്പം അടുത്ത സ്റ്റെപ്പായിട്ട് അവിന്ന വരും
ആഹ ഉ ഉ
ആക്കയാ
ആ കൊഴപ്പൊന്നുല്ല കേക്കിന്നിണ്ട് നീ പറയുന്നു ജോലി
ഉം ഹിം ഏഴുമണി ഫുഡ് കയിച്ചു ഇവിടെ കയറിയിരുന്നു
ശരി
ഇനിയിപ്പൊ ഒരു ഒരു അരമണിക്കൂർ ചായോടിയൊക്കെ കെറിഇരുന്നു പിന്നെ ഇവിടെ കേറി ഇന്നെനിക്ക് കെ സ്സ് ആർ ടിസിി ബസ്സ് കിട്ടിട്ടോ
ആ കിട്ടയോ
ആ ഇന്ന് കൊളന്നപ്പ കിട്ടി വൈയിട്ട് ആ ബസ് എനിക്ക് ആറ് മുപ്പത്തിരണ്ടിനായിരുന്നു ഇങ്ങോട്ട് ഇന്നലെ വരെ സമയം അറിയത്തില്ലായിര്ന്നേ പക്ഷെ ഇന്നപ്പോ ആറ് മുപ്പത്തിരണ്ടിനാടാ ആ ബസ്സ് പോര്ന്നെ
ആ ആ ആ
പ്രിയദർശനി ആനിപ്പോ ആ സമയത്ത് പത്ക്കെ ഇറങ്ങി നോക്കാ പക്ഷെ എങ്ങാനും ഇല്ലാന്ന്റിഞ്ഞാ പിന്നെ പണി പാളോ ചെയ്യും
ആ അതെ
എങ്ങാനും വല്ല വരണ്ടിർന്നാലേ ഇത്രയും വൈകിയല്ലേ ഇറങ്ങിപ്പോരിന്നേ ഇന്ന് കൊച്ചു ഒണ്ടായിരുന്നു കൂടെ അപ്പൊ എന്തായാലും അവന് ടി ടിക്കറ്റ് എടുത്ത് എനിക്ക് ടിക്കറ്റിലാണ്ട് വന്നു
ആ ആ അവനു ആ അങ്ങനെ കേയറാറല്ലേ പർ ഒക്കൊന്നില്ലല്ലേ
ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ ഇപ്പൊ കേക്കാം പറഞ്ഞോ
മോനെ കേറ്റാൻ പറ്റി ആ
കടന്നോളൂ മോന് ടിക്കറ്റ് എടുത്തു അപ്പൊ എനിക്ക് ടിക്കറ്റ് ഇല്ല അങ്ങനെ മോന് ഹാഫ് ടിക്കറ്റ് എടുത്തു പത്ത് രൂപ
ആ അത്രല്ലായില്ല
ആ രണ്ടു പേർക്കൂടെ ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ സന്തോഷം ചായോടിക്കെ കഴിഞ്ഞാ
അതൊക്കെ എടുത്ത് വെക്ക ബൊക്കെ ഹലോ കേക്ന്നില്ലേ
ഉ വൈകിട്ടത്തെ ഫുഡൊക്കെ ആയോ ഭക്ഷണക്കെ ആയോ
ഞനിപ്പോതാ ഡ്രസ്സ് ഒക്കെ മടക്കി വെക്കാ നമ്മള് അലക്കിയ ഡ്രസ്സ്‌ ഇണ്ടല്ലോ കുന്നോളം
ആഹ് ആഹ് ആഹ് എല്ലാ ഉണങ്ങി കേറ്റി
അതെ ഇനിപ്പോക്കെ മടക്കി മടക്കി
എനിക്ക് തൊടങ്ങണം നാളെ അങ്ങോട്ട്
നറച്ച് നിറച്ചായിട്ട് ഇരിപ്പണ്ടോ ഓരോ സ്ഥലത്ത് ആഹ് നാളെ അവധിയല്ലേ അപ്പൊ നാളെ അങ്ങ് തെടങ്ങണം ഉം നാളെ ഞായറാഴ്ചയല്ലേ നാളെ ഒന്നു പോലും ഇടാണ്ട എല്ലാ പണിയങ്ങ് ചെയ്യണം
ഞായറാഴ്ചയാലും
ഉം പിള്ളരെ മുതൽ ഒരു സൈഡ് മുതലങ്ങ് തുടങ്ങണം കിടക്കോ അതുപോലെ പണി
ജോലിക്ക് പോക്കല്ലേ
ഇരിക്ക്ണില്ലോന്ന് എത്ര അലക്കിയാലും ആ എന്തോരം അലക്കി പേർക്കിയാലും നെരന്ന് കാണ ഇവര് കഴികിട്ട കൂടി എങ്ങനെയാ
നമ്മ എങ്ങനെയാലും ഉണ്ടാവും നമ്മ വീട്ട
ആഹ് ഉം വീട്ടിലിരി രിക്കുന്ന പോലെ ആവൂല്ല പുറത്തുപോയി കഴിയുമ്പളേ.
കഴിയുമ്പോ അതന്നെ നിങ്ങള് എല്ലാരും ജോലിക്ക് പോകുന്നതല്ലേ മക്കള് പുറത്ത്
മക്കളും പഠിക്കാൻ പോകുന്ന അപ്പൊ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സൈഡിന്നും വരുവല്ലേ. വീട്ടിലിരിക്കാണ്ടാകുമ്പോ ഒരു രണ്ടു ദിവസം ഗ്യാപ്പിൽ എങ്ങനെയങ്കിലും ഒക്കെ കൊറെ വാഷ് മെഷീനിട്ട് അത് പോർച്ചിൽ കൊണ്ടോയി തട്ടുക. അതവടതന്നെ കെട ന്നള്ളതാണ് സത്യം. പൊറത്തിട്ട് വെയില് കൊള്ളിക്കാൻ സമയമൊന്നുല്ല. അതവിടെത്തന്നെ കിടന്ന് ഉണങ്ങ അതെടുത്തുകൊണ്ടോയി വെക്ക.
ആഹ് അല്ലാത്പ്പെന്തിയ്യാൻ പറ്റൂടാ വെയിലൊള്ളിക്കാൻ പറ്റൂലല്ലോ അവസ്ഥ അതല്ലേ. ജോലി
ഇല്ലല്ലോ ഉം
പിന്നെ പുറത്ത് പോയി പുറത്തിട്ടിട്ടും കാര്യല്ലന്നു ഈ ജോലി കഴിഞ്ഞ് വന്നാൽ ആ സമയത്ത് എടുത്ത് വെ
ആഹ് സമയത്തെടുത്തുവെക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞാനത് ഞ ഞാനന്താ പോർച്ചിലേക്ക് തന്നെ അതുംകൂടെ അങ്ങ് വിരിച്ചേക്കും. വ വണ്ടി ഇടാൻ ഉണ്ടാക്കിയതാണെങ്കിലും പോർച്ച് എനിക്ക് ഹെൽപായെന്ന്. ഉം അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം കിട്ടിട്ടെ അതുകൊണ്ട്. അങ്ങനെയൊക്കെ. അങ്ങ് ഓരോ പണിയായിട്ട് അങ്ങ് നടക്കുഞ്ഞാൻ. പിന്നെ എനിക്ക് രണ്ടര എന്തോ ഇനിയിപ്പം ഏട്ടം വരുമ്പോത്തേനും ഒര് എട്ടര ഒമ്പതാവും. അപ്പ ഹലോ ആഹ്
പ്രശ്നാലെ
ഇടക്ക് വിട്ടു പോകുന്നുണ്ട് അവിടന്ന് ഇവിടന്ന് തമ്മില്.
ഉം ഉം ഉം ആ അതാണ്
റ്റ് വരാൻ ചാൻസ് കുറവാ പക്ഷെ അവിടെ എന്തോ പ്രശ്നം വരുന്നുണ്ട്.
ആ ഇവിടെ റേജിന്റെ കൊഴപ്പന്നാണ് എപ്പളും.
ആ പക്ഷെ ഇവിടെ റേഞ്ചിനും പ്രശ്നല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ കോള് വിളിക്കാൻ റേഞ്ച് ഓക്കായി കിട്ടിയാലെല്ലേ പോരുള്ളൂ കോള് ഉം
അതുകൊണ്ട് മക്കളെവിടെ പോയി
അല്ലെങ്കി പിന്നെ എന്തേയ്
ആഹ് മക്കളൊക്കെ എവിടെ പോയി
എന്താ
മക്കളൊക്കെ
ഹലോ മക്കളിവിടെ ടി വി കാണോ ശനിയാഴ്ചയല്ലേ കാർട്ടൂൺ കാണുവ
ആഹ്
മക്കള് കാർട്ടൂൺ കാണുന്നു. ഞാൻ പിന്നെ രണ്ട് കിലോ പച്ചക്കപ്പ
രണ്ട് കിലോ പച്ചക്കപ്പ വാങ്ങിച്ചു അത് പുഴുങ്ങ പുഴുങ്ങണല്ലേ നീ കേൾക്കുന്നില്ല ഹലോ റേഞ്ച് ഇണ്ട് ഇവിടെ എന്തോണ്ടാന്നറീല ഹലോ ഹലോ